ഹലോ കേക്കാവോ
ആ കേക്കാം
ആ എനിക്കും കേക്കാം എന്തൊ
ഉം ഓ സുഖം ഇങ്ങനെ പോവുന്നു അവിടോ
ഇവിടെയും സുഖം ഇവിടെ ഞാൻ വെളക്ക് കത്തിച്ച് നാമം ജപിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ
ഉം ഞാന് വെമ്ളക്ക് ആറ് മണിയൊക്കെ ആയപ്പൊ കത്തിച്ചു, എന്നിട്ട് കൊറച്ച് നേരം ടി വി കാണാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു.
ഉം ഞാനും ആറ് മണിയാവുമ്പോ ഇവിടെ എല്ലാ ദിവസവും വെളക്ക് കത്തിക്കും പക്ഷെ കൊറച്ച് കഴിഞ്ഞിട്ടേ നാമം ചൊല്ലത്തുള്ളൂ. നാമം ചൊല്ലിയിട്ട് വന്നിട്ടിങ്ങനെ ഇരിക്കുവായിരുന്നു
ഉം ഫുഡൊക്കെ കഴിച്ചാ?
ഇല്ലില്ല അതൊരു ഒമ്പത് ഒമ്പതരെയ്ക്കാവും
ആഹ് ഇവിടെ അതൊക്കെ തന്നെ ഞാൻ വിചാരിച്ചു പുതിയ സിനിമ വന്നു അപ്പൊ അത് കാണാന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇരുന്നെയാണ്
ഓ
ഉം അങ്ങനെ കണ്ടോണ്ടി രുന്നതാ
തിയേറ്ററില് പോയി സിനിമയൊന്നും കാണത്തില്ലേ?
തിയേറ്റർല് പോവും, ഇപ്പൊ കൊച്ചൊള്ളത് കൊണ്ട് പോവാൻ പാടാ, മൂന്ന് മാസം ആയതേ ഉള്ളൂ കുഞ്ഞിന്. അപ്പൊ അവനെയും കൊണ്ട് പോവാൻ പറ്റത് ഇല്ലില്ല അതുകൊണ്ട് ഇപ്പ പോവാറില്ല, നേരത്തെ പോവായിരുന്നു, പുതിയ സിനിമയൊക്കെ വരുമ്പോ പോയി കാണുവായിരുന്നു
ഉം ആ ഞാൻ പോവാറിണ്ട് ഞാൻ ഇപ്പൊ ലാസ്റ്റ് കണ്ട ദൃശ്യം ത്രീ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു അതാ ലാസ്റ്റ് കണ്ടേ.
ഉം ഞാൻ കൊറെ നാളായി കണ്ടിട്ട് പ്രഗ്നൻറായിരുന്നപ്പോ പോ പറ്റില്ലായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞ് വന്ന് ഇനിയിപ്പോ കുഞ്ഞിന് ഒന്ന് രണ്ടു വയസ്സും ആവും വരെ ഒക്കെ പോവാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുവരെ ടിവിയില് കാണാന്ന് വിചാരിച്ചു. അതേ പറ്റത്തൂ, അവനേം കൊണ്ടൊക്കെ പോവുന്നേ പാട അല്ല നിർബന്ധമായിരിക്കും പിന്നെ ശബ്ദം ഒന്നും പിള്ളേർക്ക് അധികം കേട്ടൂടല്ലോ മൂന്ന് മാസൊക്കെ ആവുമ്പം ആ അതുകൊണ്ട് നമ്മള് പോവുന്നില്ല വീട്ടി തന്നെ വീട്ടില് ആരൊക്കെയുണ്ട്?
വീട്ടില് അച്ഛനും അമ്മയും അനിയനും ഉണ്ട്
ആഹ് ഇവിടെ ഞാനും ചേട്ടനും ചേട്ടന്റെ അച്ഛനും കുഞ്ഞും എൻന്റെ വീട്ടിൽ അമ്മയും അച്ഛനും അനിയ-
ഓ പിന്നെ വേറെന്തൊക്കെയാ വിശേഷിച്ച ആ അനിയൻ ഇപ്പോ പ്ലസ് വണ്ണിന് പഠിക്കുന്നു
ആ പത്തിലെ റിസൾട്ട് ഒക്കെ ഇ എങ്ങനെ ഉണ്ടായിരുന്നു
റിസൾട്ട് കൊഴപ്പില്ല പഠിക്കാനൊക്കെ ഭയങ്കര പുറകോട്ടാ ആൺപിളേരല്ലേ അവർക്ക് ഈ- അല്ലാതുള്ള കാര്യം
ആ അവരിരുന്ന് പഠിക്കുന്ന പരിപാടി ഒന്നും ഇല്ല അവരിങ്ങനെ ക്ലാസ്സിൽ കേട്ടതൊക്കെ വെച്ചിട്ട് അങ്ങ് എഴുതും ഈ പെൺപിളേളർ ആണ് ഇങ്ങനെ ഇരുന്നു പഠിക്കുന്ന പരിപാടി ഒന്നും അവരെ കൊണ്ടു പററ്റില്ല പറ്റത്തില്ല അവരെ വാസികയ എന്ന് വെച്ചിട്ട് അവരെ ഒക്കെ നടന്ന അവരെഴുതി പാസാവും ജയിച്ചാൽ മതിയല്ലോ മാർക്കൊന്നും അല്ല നമ്മൾ എല്ലാ പരീക്ഷയും ജയിക്കണം അത്രല്ലേ ഉള്ളൂ ബോയ്സൊക്കെ അത നോക്കത്തോൾ മറ്റേ ഗേൾസിനാണ് പ്ലസ് എത്രണ്ണം ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നേ നോക്കുന്ന നമ്മൾ ബോയ്സ് ആകുമ്പോ അവരത് മൈൻഡ് ഒന്നും ചെയ്യത്തില്ല. അവർക്കെല്ലാം വിഷയം ജയിച്ചാൽ മതി അവർ അത് തന്നെ അവർക്ക് വലിയ കാര്യം
അതെ പിന്നെ വീട്ടിൽ എങ്ങനെ വീട്ടിൽ ഇരിക്ക ഇരി ക്കുമ്പോ എങ്ങനെ സമയം പോകുന്നെ കുഞ്ഞുണ്ട് കുഞ്ഞുണ്ട് ഇപ്പൊ സമയം പോവുന്നേ അറിയത്തില്ല എന്നാലും വേറെ ചെടികൾ അങ്ങനെ എന്തെലു മൊക്കെ ഒക്കെ ചെയ്യാറുണ്ടോ പൂന്തോട്ടോ
ഓ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യാറൊന്നുമല്ല ഞാൻ തോന്ന സമയം ടി വി കാണുവോ അല്ലെങ്കിൽ ഫോണിൽ നോക്കുവോ ഇതൊക്കെ തന്നെ ആയിരിക്കും പരിപാടി അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല അവിടെണ്ടോ
ആ ഇവിടെ ഞാൻ ചെറിയ രീതി എൻ്റെയിൽ ചെടിയൊക്കെ നട്ട് വളർത്താറുണ്ട് ഒരുപാടൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ
എനിക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ നമ്മൾ ഈ വീട്ടിലൊക്കെ പോകുമ്പോൾ ചില വീട്ടിലൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ചെടികളൊക്കെ നട്ട് അവർനല്ല രീതിയിൽ പരിപാലിക്കുമൊക്കെ ആ പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മളും വിചാരിക്കും നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ചെറുതായിട്ട് എങ്കിലും ഒന്ന് ചെയ്തൊക്കെ നോക്കമെണന്ന് പക്ഷേ വീട്ടിൽ വരുമ്പോത്തേക്കും പിന്നെ ജോലി തിരക്ക് അത് ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് ആ ഒരു ഇതങ്ങ് പോകും പിന്നെ അത് ചെയ്യാനുള്ള ഇതൊന്നുമല്ല മടിയായിരിക്കും അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ ചെറുത ചെറിയ രീതിയിലൂടെ ചെടിയെ ഉണ്ട് എന്നാലും നല്ല രീതി- പൂവൊക്കെ വരുന്ന ചെടിയൊക്കെ വെച്ച് നല്ല ഇതാക്ക ഓ ഉണ്ട് ഇപ്പൊ പിന്നെ സമയമില്ലല്ലോ ഇനിയിപ്പോ കുറച്ചുകേടൊക്കെ കഴിയുമ്പോ ഫ്രീ ഒക്കെ ആണെങ്കിൽ ചെയ്ത് നോക്കും.
ഉം ഞാനീ കൊറോണ സമയത്തായിരുന്നു ഞങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചെടി നടാൻ തുടങ്ങിയത് ആ സമയത്ത് ഒരുപാട് ചെടി ശരിക്കും വെച്ചാൽ അന്ന് വീട്ടിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കുായിരുന്നല്ലോ അപ്പം അന്ന് ഇതേപോലെ ചെടിയൊക്കെ നടുവമായിരുന്നു പക്ഷെ- പിന്നെ പിന്നെ അതങ്ങ് മാറി
ആ ശരിയാ കൊറോണ സമയത്ത് നമുക്ക് രണ്ടു മാസം ലോക്ഡൗണും അതിന്റെ ഒക്കെ അല്ലായിരുന്നു എങ്ങും പോവാനും പറ്റത്തില്ല സ്കൂളില്ല കോളേജില്ല പുറത്തിറങ്ങാൻ പറ്റത്തില്ല ആ സമയത്ത് ആ സത്യം പറഞ്ഞ അത് ആ കൊറെ പാടായിരുന്നു എന്നാലും നല്ലയാര്- വീട്ടുകാരൊക്കായിട്ട് കൂടുതല് നേരെയൊന്നിര്ന്ന് സംസാരിക്കാനും കളിക്കാനും ആഹ് അങ്ങനൊക്കെ ഒള്ള ഇതൊണ്ടാരുന്നു നമ്മള് അപ്പറത്തെ വീട്ടുകാരൊക്കെയായിട്ടിരുന്ന് കൊറേ പഴയ കളികളൊക്കില്ല മറ്റേ കല്ല് പറക്കി കളി പോലീസും കള്ളനും കളി അങ്ങനൊക്കെയൊള്ള ഈർക്കില്കളി അ- അതങ്ങനൊള്ള കളികളൊക്കെ അന്ന് ഭയങ്കരാട്ട് കളി- കളിച്ചാരന്നു ഇപ്പൊ ഫോണിനാത്ത് ഇപ്പ ആർക്കും മിണ്ടാപോലും സമയില്ല
ആഹ് പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ സമയത്തൊക്കെ ആന്നെങ്കി അടുത്തൊള്ള പിള്ളേർടൊക്കെ വീട്ടി പോം അവർടൂടെ കളിക്കും
ആഹ് അതന്നെ നടക്കുന്നത് ഇപ്പ ആർക്കും മിണ്ടാപോലും സമയില്ല എല്ലാരും ഫോണിനാത്ത രണ്ട് മിനിറ്റ് കിട്ടിയാതന്നെ ഫോൺ എടുത്ത്കൊണ്ട് വച്ച് ഏതേലൊരു സി- സ്ഥലത്ത് പോയ്രിന്ന് അതിനാത്തൊള്ള വീടി- യോ അല്ലെങ്കി എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും അല്ലാതെ പഴയണക്ക് ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോളോ അങ്ങനൊള്ള ഒന്നുംല്ല ല്ല മറ്റേ പണ്ടൊക്കെയാണെ പുള്ളോരൊക്കെ വൈകുന്നേരം ഈ വെ- ക്കേഷൻ സമയത്തൊക്കെയാണെങ്കി ബാറ്റക്കെ വെട്ടിക്കൊണ്ട് പുറത്തോയി ക്രിക്കറ്റ് കളിക്കോ അവരെടേതായ കളികൾ ഉണ്ടായിരുന്നു ഇപ്പൊ ആരും അങ്ങനെ കളിക്കത്ത് പോലു- എല്ലാ ഗ്രൗണ്ടും വെറുതെ ഒഴിഞ്ഞെട- അവിടെവിടെ എവിടെങ്കിലൊക്കെ കളി കാണും ആഹ് നാട്ടിമ്പൊറ- ത്തൊലാരുന്നൊ തോന്നി ഇങ്ങനൊള്ള കളികളൊക്കെ ഇപ്പൊ അതെല്ലാം കൊറഞ്ഞ്
ഉം ഉം അത് സത്യായിപ്പോയ് മൊബൈൽ ഫോൺ വന്ന ശേഷം എല്ലാരും ഇപ്പൊ വീട്ടിൽ ഇപ്പോൾ കൊച്ച് പിള്ളേരൊട്ട് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും വരെ മൊബൈല ഇപ്പൊ ഒരു വീട്ടി- പറ്റില്ലങ്കിൽ അവര് നേരെ മൊബൈല് എടുക്കും ഹോട്ട്സ്റ്റാർ എടുക്കും സീരിയല് കാണും
ആഹ് ചെലര് ഈ നമ്മള് പ്രതീക്ഷിക്കാത്തവർടെ കയ്ൽ വരെ ആരിക്കും ഇത്തരത്തിലൊള്ള ഫോണ്- അമ്മള് ഓർക്കത്തില്ലാ
വേറൊരു കാര്യന്ന് പറഞ്ഞ അവരെ ഇത് പഠിപ്പിക്കന്നത് ഈ ഇത്തിരി പോന്ന ഒരു വയസ്സ് രണ്ടു വയസൊള്ള കൊച്ചു പുള്ളാരാരിക്കും
ആഹ് അത് ശെരിയാ അവരടെ കൊച്ചുമക്കളാ പഠിപ്പിക്കുന്നെ നം നമ്മളെ അച്ഛനും അമ്മയൊക്കെ പണ്ട് ഫോൺ എടു- ക്കമ്പം വഴക്കൊ- അച്ചൻക്കെടന്ന് വഴക്കുറയും എന്തിനാഎപ്പഴും ഫോണെടുക്കുന്നേന്ന് പറഞ്ഞ് ബഹളാരുന്നു പക്ഷെ അച്ഛന് ഇപ്പം അങ്ങനൊരു ഫോൺ- കിട്ടിയപ്പ ഒരു ബഹളുല്ല അച്ഛൻ ഇപ്പം നമ്മളെ കാട്ടി ഇതാണ് ഏറ്റം കൂടുതല് അവിടെ കെടക്കോ ഇരിക്കോ ചെയ്ത ഫോൺ നോക്കി കൊണ്ടിരിക്കോ ഇതന്നെയാണ് നടക്കുന്നത് ഇപ്പൊ എല്ലാർക്കും ഫോൺ മതി വേറെ ഒന്നും വേണ്ട
അതെ അതെ
ഒന്നു മിണ്ടാപോലും സമയില്ല
ഉം ഇപ്പൊ വീടുകളി നടക്ക്ന്ന കാര്യങ്ങള് ആ വീട്ടിലൊള്ളവര് പോലും അറിയുന്നില്ല
ആഹ് അതാണ് പരസ്പരം ആരും ഒന്നും പറയുന്നില്ല ആ പണ്ടൊക്യായ്രുന്നെങ്കി എല്ലാ- കൂടെ അത്താഴം കഴിക്കാനിരിക്കുമ്പഴെങ്കിലും കാര്യങ്ങളൊക്കെ പറയുവാരുന്നു അന്ന് നടന്ന കാര്യങ്ങളും നമ് മ്മളായാലും സ്കൂളിലെ കാര്യങ്ങളൊക്കെ പണ്ട് ഓരോന്ന് പറയോ സ്കൂളിനടന്ന കാര്യങ്ങളോ അല്ലെങ്കി അമ്മക്ക് എന്തെങ്കിലൊക്കെ കാര്യങ്ങളൊണ്ടെ അമ്മള് വീട്ടിലുള്ളവരോടൊക്കെ ചോറ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പഴാര്ന്ന് പറയുന്നെ ഇപ്പൊ ഓരോര്ത്തര് ഓരോസമയത്താ ഫുഡ് കഴിക്കുന്നന്നേ. അമ്മള് എല്ലാരേം വിളിച്ച് കഴി ക്കേയിര്ന്ന് കഴിഞ്ഞാ അവര് പറയും അവടെ വെച്ചേക്ക്‌ നമ്മള് പിന്നെ കഴിച്ചോളാം ഇങ്ങള് കഴിക്കെന്നും പർഞ്ഞ് നമ്മളട്ത്ത് നമ്മളൊറ്റക്കിര്ന്ന് കഴിക്കേണ്ടി വരും അതെന്നെ നടക്കുന്നത്. ആർക്കു സമയില്ല.
ഇപ്പ ഫുഡ് കഴിക്കാനിരുന്നാ ഒര് കൈയ്യില് ഒരു കൈ കൊണ്ട് ഫുഡ് കഴിക്കുവാന്നെ അപ്പർത്തെ കയ്യില് ഫോൺ നോക്കീട്ടങ്ങനാ എല്ലാരും കഴിക്കുന്നത് കൊച്ചു പിള്ളാരെ കണ്ടിട്ടില്ലേ കൊച്ചു പിള്ളാർക്ക് വരെ ഏർ കൊച്ചു പിള്ളാര് കരഞ്ഞ് കഴിഞ്ഞാ ഒടനെ ഫോണെട്ത്ത് കൈ കൊടുക്കും അവരാഹാരം കഴിച്ചില്ലന്നുണ്ടെങ്കില് ഒടനെ ഫോണെട്ത്ത് കൈ കൊടുക്കും. അങ്ങനെയാ കു കു കുഞ്ഞു പിള്ളാരെ പോലും അങ്ങനെ ശീലിപ്പിക്കുന്നെ.
ഈ പേരൻസിനും ആഹ് അച്ഛനമ്മ ഈ അമ്മമാർക്കെക്കെ ണെങ്കി എളുപ്പപ്പണിക്ക് വേണ്ടി ഞാനുപ്പം ഏ അങ്ങനൊക്കെ തന്നെ യായിരി നി ചെയ്യാം പോവുന്നന്ന്വെച്ചാ കുഞ്ഞ് കരയുമ്പോ നമ്മക്കവരുടെ കരച്ചില് പെട്ടെന്ന് മാറ്റാൻ പ തിരെ നമ്മള് ഫോണെട്ത്തെന്തെങ്കിലൊന്ന് കാണിക്കും അപ്പൊ അതിനഅത്തുള്ള കളറോ അല്ലെങ്കില് ആ പടങ്ങളൊക്കെ കണ്ടിരിക്കുമ്പോ പുള്ളാരത് കണ്ടൊണ്ടിരിക്കും അതെന്നെ നടക്കാൻ പോന്ന ആഹ് അങ്ങനെണ് ഇനി അങ്ങോ ട്ടങ്ങനെന്നായിരിക്കും ചെറിയ പുള്ളാർക്ക് നമ്മളെ കാട്ടിം കാര്യങ്ങളറിയാം അ പുള്ളാർക്ക് നമ്മളവരോട് ഡൗട്ടോയ്ക്കേണ്ട യി.
അവർക്ക് തന്നെയാണ് അതിന്റെ അതിന്റെ ദോഷം അവർക്ക് തന്നെ ഇപ്പൊ കണ്ടിട്ടില്ലേ ഈ കുഞ്ഞു പിള്ളേര് ഈ ഒരു വയ രണ്ടു വയസ്സ് മൂന്ന് വയസ്സൊക്കെയുള്ള പിള്ളാര് കണ്ണാടി വെച്ചോണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? അതിശയം തോന്നും ഇപ്പഴാണ് ഇങ്ങനെ കാണുന്നത്.
ആ പണ്ടൊള്ളോരു വയസാമ്പഴായിരുന്നു കണ്ണാടി വെക്കുന്നത് കാഴ്ച കൊറയുമ്പ നമ്മടപ്പനപ്പൂപ്പന്മാർക്കൊക്കെ വയസ്സാം കാലത്തൊക്കെ ആയിരിക്കും കണ്ണാടി വെക്കുന്ന പക്ഷെ ഇപ്പഴാണെങ്ക ആ ചെറിയ പുള്ളാർക്ക് പറഞ്ഞ പോലെ തന്നെ ചെറിയ പുള്ളാരൊക്കെയ കണ്ണാടി വെച്ചുകോണ്ട് നടക്കുന്നത് അവർക്ക് തന്നെ കാഴ്ചയുടെ പ്രശ്നാ അതീ ജനി ക്കുമ്പഴേ ഫുഡ് കഴിക്കാതൊക്കെ ഇരിക്കുമ്പോ ഈ അച്ഛനമ്മമാര് ഫോൺ എടുത്ത് കൊടുക്കും പുള്ളാരതും നോക്കിയിരിക്കും ഫുഡ് കഴിക്ക്യേം ചെയ്യും അപ്പൊ നമുക്ക് ഒരെളുപ്പപണിയാ നമ്മുക്ക് പെട്ടെന്ന് സമയം ലാഭിച്ചിട്ട് നമുക്ക് ഫുഡ് എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് വേറെ പണി നോക്കാം അതുകൊണ്ട് നമ്മളും അങ്ങനെന്നെയായിരിക്കും ചെയ്യുന്നത് പക്ഷെ അതിന്റെ ദോഷ നമ്മൾ അറിയുന്നില്ല പുള്ളേരുടെ കൺ കാഴ്ച ശക്തിക്കും അല്ലെങ്കി അവരുടെ തലച്ചോറിനെയൊക്കെ അത് ബാധിക്കുന്നെ നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ല.
അതെ ഇപ്പൊ ഈ മൊബൈൽ ഫോൺന്ന് പറഞ്ഞാ എ എല്ലാ തരത്തിലും ഇപ്പം നമുക്ക് ഏഹ് ഒരു നേരം പോക്കുവാണ് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഉപ ഉപകാരമാണ് ഇപ്പൊ അമ്മമാര് വീട്ടില് ജോലി ചെയ്യണമെങ്കിൽ പോലും കൊച്ചുങ്ങള് വഴക്കുണ്ടാക്കുവോ കാര്യങ്ങളൊ ചെയ്യുവാണെങ്കില് അവർക്ക് ഫോൺ എടുത്ത് കൊടുത്താ അവര് അടങ്ങിയിരുന്നോളും അതിലിപ്പൊ എന്ത് കാര്യത്തിലും ഇപ്പം ഓൺലൈൻ വഴി ഡ്രസ്സ് ആയിക്കോട്ടെ അല്ലാതെ ഫുഡ് ആയിക്കോട്ടെ എന്ത് സാധനങ്ങളും ഇപ്പം ഓൺലൈൻ ആയിട്ട് നമ്മുടെ വീട്ടിലെത്തും. അങ്ങനെ ഒരുപാട്
ഒരുപാട് ഗുണങ്ങളൊണ്ട് ഫോണിന് സത്യാണ് നമ്മക്ക് പെട്ടെന്ന് ഒരു കാര്യം വേണോന്ന് വിചാരിച്ചാ നമ്മള് പോയിട്ട് സമയം ലാഭിക്കാൻ പറ്റും നമുക്കിപ്പോ ഒരുപാട് എല്ലാർക്കും ജോബീസി ആണ് അപ്പൊ അതിന്റെ കൂടെ ബാക്കിയുള്ള വർക്ക് കുറയ്ക്കാൻ വേണ്ടിട്ട് ഫോൺ സഹായിക്കയൊക്കെ ചെയ്യും എന്നാ അതിന് നല്ല ഗുണോ ഒണ്ട് ചീത്ത ഗുണോ ഒണ്ട്. നമ്മള് നന്നായിട്ട് ഉപയോ ഗിച്ചാ കൊഴപ്പൊന്നുവില്ല പക്ഷേ പിന്നെ ഫോണേന്നും പറഞ്ഞിരിക്കുമ്പഴാണീ പ്രശ്നം വരുന്നത്.
അതെ അതെ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം. ഞങ്ങള്
ഓ വേറെ, ഇങ്ങനെയൊക്കെ പോകുന്നു. മഴ ഒണ്ടായിരുന്നോ അവിടെ,
ഇവിടെ ഇന്ന് മഴയില്ല ഇന്ന് നല്ല വെയിലായിരുന്നു നല്ല ചൂട് ഒണ്ടായിരുന്നു
ഓ എവിടെ അതൊക്കെ തന്നെ ഉം വേറെന്നും ഇല്ലല്ലോ എന്നാ വെക്കട്ടെ ആഹ ഓക്കെ